ഓ എന്താ മളെ വർത്താന എന്ന് സൗണ്ട് കേട്ടതാ
നല്ല വർത്താനം എത്ത ഇങ്ങളെ വർത്താനം
അങ്ങനെ പോണു കൊറെ കാല ആയെലോ എന്താപ്പ അമ്മളൊക്കെ മർന്നോ
മർന്ന്ട്ടൊന്നും ഇല്ല ഒഴിവ് വാണ്ടെ വ വുൾച്ചാന്
ഇഞ് എന്താ അൻക്ക് ഇത്ര പണി അയുടെ
പണി അല്ലെ ഒള്ളു
അൻക്ക് ഇപ്പ അന്റെ പുതിയാ പ്പള ഒക്കെ പണിട്ക്കാൻ കൂടും പിന്നെന്താപ്പ അൻക്ക്
റ്റ അട്‌ച്ചെരാൻ പണി ക്കണെങ്കി എപ്പളെന്നും കാറ്റടിച്ചൂലാ അതാ കൊയപ്പം
ന്നാ എന്തായാലും പിന്നെ എന്തൊക്കെ പറമ്പിലൊക്കെ പോയി ഇന്നലെ തേങ്ങൊക്കെ കൊട്ന്നു പർണു
ഉം തേങ്ങ ഒക്കെ കൊട്ന്നു നോക്കാണി പന്നിയെ എത്രങ്ങാനും തേങ്ങേ കൊത്തിപ്പൊളിച്ച്ക്ക്‌ണെന്നോ
കളേ
അയ്യേ മൻസന്മാര് പൊളിച്ച്ണെയ്ലേറെ ഉസാറായി പൊളിച്ച് ചെകിരി വേറിം തേങ്ങ വേറിം ആക്കിയെച്ച്ക്ക്‌ണ്
ത പുതുമാ
ഇങ്ങളെ അയുടൊന്നും ഇല്ലേ അപ്പ പന്നിയാൾ?
ഇല്ല
ഇമ്മാ എത്രണ്ണാണ് ഒരു പത്ത് തേങ്ങൊന്നല്ല പൊളിച്ച് പരത്തീക്ക്‌ണെ
അല്ലാഹ്
പോകാൻ നേരം ബ്ബെഗ്ഗി അതോണ്ടാപ്പങ്ങനായത് ഞാനും ഇവടെ തേങ്ങല്ലാതെ എടങ്ങേറാകാന്നട്ട് തേങ്ങ അയുടെ പന്നിയാൾ പൊൾച്ച്ന്നാ
പട്ച്ചോനേ ഇത് മൂത്ത അടീൽ ഇടാൻ ആളെ കിട്ടൊന്നു ഇല്ലാ? ആളെ കിട്ടൂലേ ഇടാന്?
ആളെ കിട്ടും മഴക്കാലത്ത് അങ്ങനെ കേറൂലല്ലോ ഇഞ്പ്പ ഏതാലും പർഞ്ഞ്ക്ക്‌ണ് അപ്പൊ വെയിൽ ഇണ്ടാവുമ്പോ വെരാന്നൊക്കെ പർൺ‌ണ്
ആ
തേങ്ങട്ടാ പിന്നെ ഒയിവൂണ്ടാവൂലെയ് ആ ചോട്ടില് വൂൺ കുത്തി പൊ പൊൾച്ച് കാണ്ട് എത്താ കാട്ട്ണെ? ഇറ്റങ്ങള് തിന്നും ചെജ്ജും ആ അയെന്നെ പന്നി തെ തെങ്ങ്മ്മെ കേറൂലല്ലോ അത് ചാടിച്ചത് ചാടിയെ ഇണ്ടെങ്കി അയ് കുത്തിപ്പൊ ച്ച് കാണ്ട് ആകെ ഇങ്ങട്ട് അൽ
അതെലെ ആട്ടലില്ലേ ആട്ടലില്ലേ?
ആട്ടലിണ്ടെയ് അയെന്നെ ഇപ്പ ആട്ടിയത്ണ്ട് അതോണ്ടാണ് അയ്മക്ക് വല്ലാതെ പോവാഞ്ഞത്
ആ അയ് സെരി ഇന്നാ വിറ്റളാ പൈസട്ടോലോ പൈസക്കല്ലേ ഇപ്പ അമ്മക്ക് ആ
വിക്കാൻ ഇച്ച് ഇഷ്ട ഇല്ല ഞാൻ ഉം ക്കാൻ വിറ്റാ വെൾച്ചെണ്ണണ്ടാവൂല പിന്നെ ഇപ്പ വെൾച്ചെണ്ണ ഇണ്ട് പർൺട്ട് കാര്യ ഇല്ലാ അയ് കഴിഞ്ഞാ പിന്നെ
അപ്പ ഇജ്ജ്ങ്ങനെ എന്താ മു എന്താ കൂട്ടിയെക്കെയ്ക്കാരം?
ഞാൻ എന്താ കാട്ടൽന്നോ അല്ല വെൾച്ച വെൾച്ചെണ്ണ കജ്ജാനാവുമ്പൊരു രണ്ട്‌ മൂന്ന് ലിറ്ററൊക്കെ ആവുമ്പളാണ് ഞാന് അട്ത്തെ ആട്ടാ
അയ് സെ
ആ അപ്പൊ ഒരു ട്രിപ്പ് കജ്ജുമ്പോ പോലെ ഞമ്മക്ക് ആവ്സ്യം ഇണ്ടാവൂലെ അതായത് മറ്റേപിന്നമ്മക്ക് ബെൾച്ചെണ്ണ പറ്റെ കഴിഞ്ഞാ കുടുങ്ങും ചെജ്ജും
കുടുങ്ങും ചെയ്യും അതന്നെ
അതുകൊണ്ട് അങ്ങനെ പോവ്ണ്ട് ആദ്യൊന്നുംല്ലൈനി തേങ്ങ ഇപ്പൊ ആ ഡബ്ബർന്റെ എടീ കുടുങ്ങിയിട്ടേ കാനലയ്റ്റ് ഇപ്പ പിന്നെ ഡബർന്റെടീന്ന്ങ്ങട്ട് പേർന്നു അതുകൊണ്ട് ഉണ്ട് കാനലില്ലാത്തോണ്ട് ഇപ്പൊ അൽഹംദുലില്ലാഹ് തേങ്ങക്കണ്ട്
ഉം ഉം പിന്നെന്താ ചക്ക ക്കണ്ടോ ചക്കെ മാങ്ങൊക്കെ?
മാങ്ങങ്ങക്കില്ല ഞങ്ങ പീടീന്ന് വാങ്ങല
ആപ്പൊ എട അപ്പൊ ഇപ്പൊ നല്ല മാങ്ങണ്ടായിന്ന ഇപ്പേനക്ക
എല്ലാം കൊടുത്തും മാങ്ങ കൊണ്ടത്തെ കാട്ടൻന്റെ പിീടടല്ലെങ്കല്ലോലിക്കൊക്കെ ആഹല ഞക്ക് ആായലക്കെക്കാറില്ലല്ലോ ബന്തല്ല അതല്ല അയൽവാസികളായിട്ട് അതിന് അയൽവാസികള കൂടെ ഇല്ല ഞങ്ങളെ തൊട്ടടുത്തുള്ള വൈര്ൊന്നും ഇല്ല
ആഹ ആഹ
പിന്നെ അവിടന്ന് മന്റെ അനസര ഇവിടന്ന് അങ്ങനെയൊക്കെ കൊണ്ടുുവന്നീനി
കൊടന്ന് വരൂല്ലേ ശരി ഓ അങ്ങാൻ തന്നെ ചെറിയ പൈസല്ലേള്ളൂ പൂതി മാറി മൂതി
കിലോന ആ മൂന്ന കിലോ നീലം വാങ്ങക്ക എന്താ നൂറുപ്യ എന്ത ഒരു മധുര എന്നോ അപ്പൊരു മധുര ഞങ്ങിപ്പോ മിഞ്ഞാന ആ ആ പൊറക്കാനൊക്കെൂ പിന്നെ അങ്ങാളൊക്കെ കൂ നിർ പീടിയിലൊക്കെ രണ്ട കിലോ നൂറാണ് പക്ഷേ ഗഡസിില് മൂന്ന കിലോ നൂറ്ണ്ട്
മൂന്നിലോ നൂറന്ന് നിീന്ന്റത്തേക്ക് ഇറങ്ങുമ്പോ വാണച്ച മാങ്ങ വാങ്ങാ
എന്തൊരു അയിച്ച തന്നാ നീലമാങ്ങ എന്തൊരു മധുര എന്നോ പിരു മധുരമള്ള മാ നല്ല പൊടി നല്ല മധുരം
മുല്ലമുട്ടിന്റെ ഒരു മാങ്ങണ്ടിട്ടും കേട്ടോ എന്താ ഇന് പറയാൻ മുല്ല അത് നല്ല മധുരാണ് നിീളത്തില ഒരു മാ
ആ നീളത്തി തന്നെയാണ് ഇതും നീല മാങ്ങാണ് പേര് നല്ല പൊടിുണ്ട് നല്ല മ മര ഉണ്ട്
തന്നെപ്പോ രണ്ട മൂന്നിലച്ച ഇപ്പന്ന് കിട്ടിയാ തന്നെള്ളത് പൂതിീല് ജോാള് കോയിന്റെക്കാ ചോറ് മെച്ചമായിരി പിറ്റേ ഉണ്ടാക്കി ഇപ്പ മാങ്ങ നിറഞ്ഞർക്കട്ടെ
ആ അറെ മകള് നോ പററന്നപ്പോ മകൊണ്ട് രത്തക്ക സേമിയാനോ സാബു നേരെ കെട്ടത്തക്കെ കുത്തിക്കാലക്കൊണ്ട
അങ്ങനെയൊക്കെ ഇണ്ടല്ലേ ആ കുക്കി ഒക്കെ ചെയ അതന്നെ
അത്പ്പോൊ കുത്തി കാലത്ത ഒന്നും മണ്ടാ തിന്നാ മതിയാ
അതൊക്കെ ഈ പ്രായത്തള്ളിട്ടുണ്ടാക എന്റെ പെണ്ണതാ അ എന്ത എല്ലാം ഉണ്ടാക്കിന്ന് ഫോണിലൊക്കെ നോക്കിട്ട് ഇപ്പ എന്താ ഗ്യാസിന്റെ
അതന്നെയാണ് ഇപ്പ ഇവിടെ എന്തല്ലച്ച അടു
ഞാൻ പിരാഗെം എന്ത് ഇത് കുത്തി ഇന്ന് രസംുണ്ടാവും ചിറ്റി എന്ത്ന്നാനൻ സാന നല്ല ആണ ഒരു എന്താ സൂപ്പർമാർക്കറ്റ് ൊക്കെ പോ അക്കൊക്കെ പോയാലേ ഓൾക്ക് വേണ്ട സാധനങ്ങള ആ കര അവ ക്രീമുകളും ഓരതും അത് ആ കൊട്ടനറക്കും
നത്താരൻ
വില്മ്മക്കും ആടെ വരക്കും ആടെ സഹയത്തി റെ ഓ ഓൽക്ക എടുത്തിട്ടുണ്ടാവും മോലം ഒരു ചോക്ലേറ്റ് മുട്ടായി ഇമാതിരില്ലേ നിറച്ച്ു വര
ആഹ അത പ്രായത്തിലേ ഉള്ളു ഇപ്പൊ നിത്തരിക്ക കടക്കള തിന്ന തിന്ന ആ ആ തിന്ന വരാ നേരല്ല പിന്നെല്ലേ വെച്ചുണ്ടാക്കാന് ഉം
ഒരുക്ക് പെട്ടെന്ന് വന്നിട്ട് മാദ്യത്തി നല്ല എന്തേങ്കലും ഉണ്ടോ ഉണ്ടാക്കേണ്ടന്ന് പെടുത്തടുല
ആ അതന്നെയ ണല്ല കൊടുത്തു
ഹ ഇവില്ലല്ല
ആഅതന്നെ പോയില്ല ആർക്കും മറ്റത് അങ്ങനെല്ലല്ലോ പിന്നെ മക്കക്കു ചോറും കൂട്ടാനൊക്കൊയോ
ആയി മീ മസാല എ പൊരിച്ചിട്ടില്ല കാര കുറ ഫ്രിഡ്ജിലുണ്ട് തിളപ്പിച്ചണം തണുപ്പ അറിയിട്ട തളപ്പിച്ചാ ഞാന അങ്ങനെയ ചൂടാക്ക ല്
ഞാൻ തണുപ്പാ പറഞ്ഞ ആ കേടാ പറങ്ങനേക്കാ ഞാനൊരു പത്ത് അരമണിക്കൂർമ്പ് ത്ത കെടുത്തക്കന്നിട്ട് ളപ്പിച്ചു ഇവിടെ പിന്നെ ഞാൻ അങ്ങനെ വെക്കലില്ല എനിക്ക് ഇഷ്ടല്ല അങ്ങനെ രണ്ടാമത്തെ ദിവസ ചാറന്ന
അള്ള അന്ന് ഞാനടബടെ പയതല്ല ഇന്നകത്ത് ഞങ്ങള അപ്പറ ഒരാഴ്ചതേക്കാണ് മന്തിഉണ്ടാക്കി വെയ്ക്കാറ്
മേ ചലലൊക്കെണ്ട ഞാനത് വി ചാരിച്ചോ ലവലൊക്ക കാട്ടാന്നോ നല്ക്ക ഒന്നിച്ച് ചാറൊക്കെ ഉണ്ടാക്കി ഫ്രഡ് കയറ്റക്കും
അപ്പൊ എന്താ മീ വാങ്ങുമ്പോ പറയാ നാനൂറ്റി ചില്ലറ ഉറപ മീ ന് ചെമ്മീ ന് അപ്പൊ ഒരാഴ്ച അത് പോണ്ടിയാ റി എന്നിട്ട് ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കി അച്ചുരണം നാല് ദിവസം ബിരിയാണി എന്ന് ഉത്തരായി അങ്ങനെയൊക്കെ എന്റെ മക്കൾക്ക്ടുതാൽ ഇവി ടെ പിറ്റേന്ന് തന്നെ തി ന്നൂല ഞാൻ കു ചാറൊക്കെ കുടുങ്ങിയള്ളേക്ക് തൂക്കക്കാറ ആരും പരുല്ല
ആ അത് തന്നെയാണ് രണ്ടാമത്തെ ദിവസതു രണ്ടാം നമ്പറാണ്
രണ്ടാം നമ്പറ ആണ് പിന്നെ പറ്റൂലട്ടോ മൂന്നപ്പറ്റൊക്കെ ഒരാഴ്ചക്കെ സാമ്പാർ മോരുകര
ആ മൂര വച്ചുട്ടോ മൂര വച്ചേ ദസാറാ മൂരാഴ്ച പിന്നെ ടേറ്റ് കൂടല്ലേ ചെയ്യുള്ളൂ മ മറ്റേത് ഒന്നും സാബാർ വല്യ കുഴപ്പമല്ല രണ്ടാമത്തെ ദീസം ഒന്നും
അതന്നെ
എന്തനപ്പൊ കറി
കറി ഇന്നലെ വണ്ടക്കി ഇങ്ങ തക്കാളി വച്ചി
ആ
ഉം
പിന്നെ ഇങ്ങ പച്ച പച്ചത് കച്ച് പറ്റും പപ്പടം ഓ എന്താ രസം ഒന്നും വണ്ട എ ന്റെ ചെറിയ മകൾക്ക് ബിരിയാണിക്കാട്ടില് ഇഷ്ടം മോരാ
മോര് കാച്ചിയത് അ ഇതെ പുതിയാപ്പ ള ഗൾഫിനു വ രുമ്പോ ഞാൻ എന്താ ഉണ്ടാക്കണ്ടേ ന്ന് ചോച്ചാ പറ കറി കുമ്പളക കറി മോ ഏ മോരേച്ചതല്ലേ കുമ്പളങ്ങച്ചാറും എല്ലാം അവിടെ വായക്കയും പരിപ്പും കുമ്പളങ്ങ ഒക്കെട്ട് നമ്മ ചാറക്കൂലേ തേങ്ങ ചെറിയ ജീരകൊക്കെ അരച്ചിട്ട്
ആ
പ യർപ്പേരി പപ്പടം ഇറച്ചി വ രട്ടും
ആ അതെ അവവറ
വേറെൊന്നും വേണ്ടാറിയ അത് എപ്പൊ കൊടുത്താല് ബിരിയാണിയക്കെ അപ്പുറത്തക്ക ഇടും
ആഅയിന് ക്ക് പിന്നെ ഇവിടെന്നന്നെ പോയാ അങ്ങനത്തൊന്നും കിട്ടൂല്ലല്ലോ
കിട്ടൂലല്ലോ ബിരിയാണി ഇതൊക്കെ എപ്പഴും അടെണ്ടാവല്ലോ ആ അങ്ങനെ അ തെന്നെ കഥ ആ വിളിച്ചിനെ നേർത്ത വിളിച്ചിനോ
പിന്നെ എന്റെപ്പ പേരക്കുട്ടിന്റെ ഒച്ചിമളിയൊന്നും ഇല്ലവി
അതാ മോളക്ക് ഇക്കുണുകട എന്താ പണ്ടല്ലോ അവിടെ ഞാൻ വർത്താനൻ പറഞ്ഞ കൊണ്ട്രി ക്ക ഓക്കെ ച്ചാ മത്യാ മതി ആ ചാള അങ്ങോട്ടും ഇങ്ങോട്ടും പുത്രന്മാരൊക്കെ ഇട്ടിട്ടും കണ്ണാടില മുന്നന്ന് പോരൂല ഹലോ ഏ
മായണ്ടോച്ചാ
ച്ച്ണ്ട് ങ്ങനെ കാണാണ്ട് ന്നാലും മൂടിക്കെട്ട്ണ്ട് അടുത്തിന് വര്ല്ല പൊർപ്പാടാണ്
ഒരു വൊൾച്ചോര് മയ ഒര് വൊൾച്ച അതാണ് പ്പൊ ഇന്ന് വ്ട് ത്തപാട് പിന്നേ
പിന്നെന്തെക്കെ വർത്താനോ
വേറെ എന്താ അങ്ങനെ പോണ് ണ്ട് ചോറ്ന്നാനായൊ കുളി കയ്ഞ്ഞോ
ആഹ് കുളിയൊ കഴിഞ്ഞ് കുളി അല്ല കുളി യ്ഞ്ഞിട്ടില്ലട്ടോ കുൾച്ചാ വാണ്ടി ക്കാണ്
ആഹ് ഇച് എല്ലാം പണി കയ്ഞ്ഞി കുളി കയ്ഞ്ഞ ഒര് സമാധാനാണ് പിന്നെപ്പോ ആ ചോറൊക്ക ഒന്നിച്ചണ് വെക്ക്‌ണോണ്ട് അയ്മക്ക്‌ ഓക്കണ്ടല്ലോ പിന്ന അസർക്കല്ലേ അസർ ക്ക്‌ പിന്ന ഞാന് ന്ന് രാവിൽ തന്നെ കൊർച്ച് പൂവഴങ്ങ ണ്ടാക്യെച്ച്ക്ണ് ഇ ഈ അല്ലെങ്കി അസർക്കും ചായ്ക്കടി അയ്ന്റെ പൂവൊണ്ടട് ണ്ടാക് ക്കിച്ചോ അസർക്കു ത് ന്നാ രാവിലെ തിന്നാ കെര്തി
രാവിലെ പൂവട ണ്ടാക്കി നൂൽപുട്ട് ണ്ടാക്കി
പൂവടണ്ടാക്കി ങ്ങള്
താ നൂൽപുട്ടുണ്ടാക്ക്യപ്പളേ പിന്നെ അയ്ലിക്ക്‌ മാവ് കൊർച്ച്ണ്ടായിരുനു
ആഹ്
അപ്പെച്ച് പീച്ചിട്ട് പ്രാന്ത് വെര അപ്പൊ ഞാന് എന്താട്ടീന്നോ ഒര് തേങ്ങ എന്താ കഷ്ണം വട്ടി മിക്സില് ട്ടാണ് പൊട്ച്ചിട്ട് ന്തണ്ട വെൽ ബെല്ലോ അട്പത്ത്ക്ക് വെച്ചാണ്ട് ഒരുക്കിയത് ങ്ങട്ട് പിന്ന തിലട്ട് പര്ത്തീറ്റ് എന്താ അദ്മ പര്ത്ത്യാ അങ്ങന ണ്ടാവിക്ക് വെവ്ച്ചു നൂൽപുട്ടിന് ഏതാലും തെട്ത്തിനല്ലോ ഹലോ ഹലോ
ഹലോ ന്നാ ശരി ഞാ പിന്ന വിൾച്ചാ
ആയിക്കോട്ടെ ആയിക്കോട്ടെ ശരി